ഹലോ ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ് ണ്ട്
ആഹ് മ്മ് പറഞ്ഞോടാ
പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വിശേഷം എന്താ സ്കൂൾ തൊറപ്പായ്രുന്നു പിന്നെ ഇവിടെല്ലാം മഴയ അവിടെ എങ്ങനെ ഉണ്ട്
ഇവിടിപ്പം മഴയില്ല
നമ്മുക്ക് രാവിലെ- ആ രാവിലെ ഒന്ന് പെയ്ത് പിന്നെ അങ്ങോട്ട് വെയിലാന്നോ മഴയാന്നോന്ന് എനിക്ക് അറിയത്തില്ല ഒരു പരുവം ആയിരുന്നു ഇപ്പൊന്താ മഴ ചാറുന്നു
മ്മ് ഇവിടെ- ഓഹ് എടക്കെടയ്ക്ക് മഴ വന്നു പോണണ്ട്
തുണി ഉണക്കുന്നതാണ് പാട്
മ്മ്
പിന്നെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
പെരുന്നാളൊക്കൂ കൊഴപ്പൊന്നല്ല ഉസാറായി കഴിഞ്ഞ് നിങ്ങക്കൊക്കെ എങ്ങനെ ഇണ്ടായിരുന്ന്
സ്കൂൾ തുറക്കുന്നല്ലോ എന്നൊരു വിഷമേ ഉണ്ടായിരുന്നു
മ്മ് സ്‌കൂളും പെരുന്നാളും ഒക്കെ- ക്കെ അടുത്ത് തന്നെ
ആ ന്ന് ന്ന് അതുകൊണ്ട് കയ്യിയിലിരുന്നെയെല്ലാം- കാലിയായി
ഉം കയ്ല് എത്ര കി
ഇപ്പൊ പിന്നെ ഗൂഗിൽ പേ അ അല്ലോ
ഉം
തൊട്ടേനിം പിടിച്ചേ നെല്ലാം ഗൂഗിൾ പേ , അല്ല ഇമ്മള് കയ്യിലിരിക്കുന്ന പൈസയാന്ന് നമ്മള് ചിലവാക്കണേനനുസരിച്ച് അത് തീർന്ന് പോവുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഗൂഗിൾ പേ ആവുമ്പോ നമ്മള് എട ക്കെടക്ക് ചെക്കെയ്യുന്നില്ലല്ലോ അന്ന് സ്കാൻ ചെയ്യല് ചെയ്യല് ചെയ്യല് ലാസ്റ്റ് അതിനാത്ത് ബാലൻസ് ഇല്ലെന്ന് പറയി ബഴണ് നോക്കുന്നത്
ഉം പിന്നെ ഓരോരോ മീഷോ ആഹ് അങ്ങൻത്തെ സാൻത്തിലൊക്കെ ഓരോന്ന് കേറീട്ട് അതും ഓർഡറെയ്യും.
കൂടുതല് മക്കൾക്കാണ് ഓഡർ ചെയ്യല് മൊത്തം അല്ല ന മ്മള് അതില് മുടക്കുന്ന പൈസ നമ്മള് വെളിയി കൊണ്ടോയി മേടിക്കാന്ന് വിചാരിച്ചാ ഭയങ്കര പൈസ ആണേ.
അതങ്ങനെ തന്നെയാണ് പക്ഷെ ചെ ആ ചെലത് നന്നായി അധികം നന്നായി കിട്ടണം, എന്നാ പിന്നെ കൊഴപ്പൊന്നുല്യ.
ഇല്ല അതാ സത്യവാ
ഉം മറ്റത് ഞമ്മള് പെ പെട്ടെന്ന് സാധനാഉ കേടന്നാ പിന്നെ മ്മള് നോക്കിയെടുക്കാൻ പറ്റൂലല്ലോ
അത് സത്യവാ ഇതാണെങ്കി നമ്മക്ക് വന്നാ അത് കൊള്ളത്തില്ലെങ്കി തിരിച്ച് അയക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ
ആ പിന്നെ വര്ണത് പിന്നെയും അതേപോൽതന്നെ ആവുമ്പോ പിന്നെ നമ്മള് ഇത് ഞ്ഞി മതി അയച്ചത് ഇവട്തന്നെ ഇരുന്നോട്ടെൻ ചാരിക്കും
ആ അത് സത്യവാ ആന്ന് ആന്ന് ആന്ന്
ഉം അതാണ് പ്രശ്നം
പിന്നെ വൈകിട്ടത്തെ ചായക്കടിയൊക്കെ ആക്കിയോ?
ആ ചായക്ക് കടിയൊക്കെ ഇന്ന് നേരത്തെ ണ്ടാക്കിക്ക്ണ്
പിള്ളാര് സ്കൂളിൽ നിന്ന് വരുമ്പോ കൊടുക്കണ്ടേ. ഇന്ന് പള്ളി പട്ത്തം ഇല്ലല്ലോ പിള് ള്ളാർക്ക്
ഏ ഇണ്ട് സ്കൂൾ ഇണ്ടല്ലോ ഇന്ന്
സ്കൂളിലുണ്ട് പള്ളി പള്ളിയിലുണ്ടോ?
ല്ല അവര് രണ്ടും കൂടിയാണ്
ആ ആ മറ്റേ ഇതാണോ? ബെനാത്താണോ?
ആഹ് രണ്ടും കൂടിയാണ് ഇവിടെ മദ്രാസ് പോണില്ലേ ഇവര്
ആണല് ആണ് ആന്ന് ഒ അങ്ങനെ ആ ഓക്കെ ഓക്കെ ആഹ് ആഹ് ആഹ് അപ്പൊ വ്യാഴം വെള്ളിം അങ്ങനെ അവധി പ്രത്യേച്ചും ഇല്ല
ഇല്ല അവധി ഇല്ല പിന്നെ ശനി ഞയറും സ്കൂളണ്ടാവൂല്ല മാത്രം- സ്കൂൾണ്ടാവൂല്ല സ്കൂളില്ലാത്തപ്പോ മാത്രം സ്കൂൾണ്ടാവൂല്ല
ആ അത് കൊള്ളാം എന്തായാലും മക്കള് എത്രലെക്കായി എത്രലെക്കെ പഠിക്കിന്ന്
ഇപ്രാവശ്യം ഒരാള് ഏഴുക്ക് ഒരാള് ആറ്ക്ക് ഒരാള് ഒന്ന്ക്ക്
അത്രയേ ഉള്ളു ആ ഹാ മോനാ മോളാ
മൂത്തത് മോള് മോന് രണ്ടാമത്തെ മോള് ഇളയത് മോൻ അവിടൊക്കെ എങ്ങനെയാണ്
ഇവിടെ രണ്ട് ഒരു മോനും ഒരു മോളും ഇരട്ടകളാണ് ഉം മൂന്നാംക്ലാസ്സില്
ആഹ് ആഹ്
പിന്നെ സ്കൂൾ ബസ്സ് അവര് ഇപ്പ എത്തിക്കാണും നാല് പത്തായില്ലിയോ നാല് ആ കാണും
ഉം ഉം
ഞാന് ഷോപ്പിലാള്ളത് ഷോപ്പിലാള്ളത് ഞാൻ ഒപ്റ്റിക്കൽസി പോന്നുണ്ട് കേട്ടോ
അത് ശരി അപ്പൊ വറക്കിലാവൂലേ
ആഹ് വീട്ടില് അമ്മാവിയമ്മണ്ട് കടയുണ്ട് വീട്ടിലില്ല അവർക്ക് കടയുണ്ട്. കടയിലാ മക്കള് വരുന്നത്
ആഹ് ആഹ്
സ്കൂൾ വണ്ടീന്നെറങ്ങുന്നതേ
ആ ആഹ് അവിടെ
അ ആഹ് അവിടെ ആഹ് അവിടെ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിക്കും പിന്നെ ഞാൻ അഞ്ചര അല്ല ആമ്പാ അ ക്കെ ചെല്ലും
ആഹ് ആഹ് അപ്പൊ വീട്ടിൽ ആരുണ്ടാവൂലേ വീട്ട് വീട് പൂട്ടിക്കെടുക്കാവൂലേ ഉം
കൊച്ചു പിള്ളാരല്യോ അവര് വീട്ടിൽ ചെന്നിട്ട് അഥവാ പോയ തന്നെ എന്തോ ചെയ്യുന്നെ ഏത് അഡ്മിഷനാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതു ണ്ട് ഞാൻ വന്നിട്ട് അങ്ങോട്ട് കൊണ്ടു പോകും.
വേറെ ആരുണ്ടാവൂല ങ്ങള്
ഇക്കുണ്ട് ഇക്കുണ്ട് പക്ഷെ ഇക്കാ പറഞ്ഞാ ഇവര് കേക്കൂല്ല കുളിക്കാൻ പറഞ്ഞാ അവിടെ കളിച്ചോണ്ടിരിക്കാ അവര് പോയി നോക്കൂല്ല വെള്ളത്തി കളിക്കുന്നതന്നും എടുക്കുന്നതന്നും ഒക്കെ.
ആഹ് ആഹ്
ശ്രദ്ധിക്കൂല്ല എനിക്കതൊണ്ട് പേടിയാ അവിടെ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് അങ്ങ ഇനി പറഞ്ഞ
ഉം ഉം കൊറേ ദൂരം ഇൺ ണ്ടാ വർക്ക് ചെയ്യ്ണ സ്ഥലം?
ഇല്ല പത്ത് രൂപ പോയിൻ്റ് ബസ്സില് ആണെങ്കി പത്ത് രൂപ പോയിൻ്റ് ഇക്ക രാവിലെ കൊണ്ടാക്കും വൈകീട്ട് വിളിക്കാൻ വരും
അത് ശരി
പിന്നെ വെക്കേഷന് ടൂറൊന്നും പോയില്യോ?
ഇല്ല അങ്ങനെ ടൂറോണെ പ രിപാടിയൊന്നുല്ല ഉം ഉം.
നല്ലൊരു നാളില്
ഇന്ന്പ്പം ഇന്ന് രാവിലെ പോയി വൈകുന്നേര രാത്രി ആകുമ്പോ വരാ അങ്ങനത്തെ സ്ഥലങ്ങൾ പോകാന്ന
അത്രേ ഉള്ളൂ നമ്മളും അത്രേ ഉള്ളൂ രാവിലെ പോയി ഒരു കൂടിപ്പോയ അങ്ങേ അറ്റം പോയ ഒരു സിനിമ കാണും അത്രേയുള്ളൂ
ഏ ഞാൻ ക ഞാൻ ഇതുവരെ ആ തിയേറ്റർ കണ്ടിട്ടേയില്ല ന്നിട്ട് എൻ്റെ മോള് പറഞ്ഞിനു ഉപ്പാനോട് ഞമ്മക്കൊന്ന് പോവാ കാണാന് അപ്പം ഉപ്പ ചീത്ത പർഞ്ഞിണ്ട് അത് ഞമ്മക്ക് പറ്റൂ ലാന്നർഞ്ണ്ട് അവര്പ്പം വന്നതാണ് പെര് നോമ്പ് ലാസ്റ്റ് വന്നതേ ഉം ഉം ഉം
പിന്ന വ ഷോപ്പില് ഡോക്ടർ വന്നാട്ടൊ സാറ് വന്നു ഡോക്ടറെ
ആഹ് ആഹ്.
അത് ശരി.
എത്രമത്തെ ആയി നോണ്ടത് ആറേ ആയി ഇന്നല്ലോ
ആഹ്
പിന്നെ
വേറെങ്ങനെ പോണ്
മം
ആഹ് ഉണ്ട് അവരിപ്പൊ വന്നതാണ് വന്ന് പോവാനായി- പൊറത്താണ് നോമ്പ് ലാസ്റ്റ് വന്നത് അപ്പൊ പിന്നെ-
പണിക്കാര്
ആഹ് ആഹ്
ഇന്ന് മഴയായ കാരണം പണിക്കാരും വന്നില്ല മുറ്റത്തെ ഇന്ന് മഴ
ആഹ് ഓ ഓ
റ്റം പടിത്തതിന് അപ്പത് തേക്കാനും വേണ്ടിട്ടു രണ്ടീസം
ഓ അങ്
അയ്യോ പണിക്ക് - പണിക്കാര് മഴയായ കാരണം- വരണ്ടാന്ന് പറഞ്ഞു മിഞ്ഞാന്ന്
ഓ അങ്ങനെ ആഹ്
ഇന്നും വന്നിലാ
വന്നില്ല ആ ഓഹോ
അവര് വേറെ എവടെങ്കിലും പോയി ഏറ്റ്ട്ട്ണ്ടാവും
അങ്ങനെയായിരിക്കും അതുപോലെ മഴയല്ലയോ മഴേകൂടി അല്ലേ അതോണ്ട് പറ്റത്തില്ലായിരിക്കും
ദരി
നമ്മടെ എവിടേം പണി നട നമ്മടെ എവിടേം പണി നടക്കുവാ
തെരക്ക്ള്ള ഉം
നമ്മടെ വടിം പണി നടക്കോ പക്ഷെ മഴയായോണ്ടേ മഴയായോണ്ട് ആളെ കിട്ടാനൂല്ല എന്തോ
ആ മഴീം കൂടിയാണ് അപ്പൊ ഞമുക്ക് വു വിളിച്ചാ ഞമ്മൾ നിക്കും പക്ഷേ വന്നാലല്ലേ അവർക്ക് തേക്കാ ആ
ആ അത് ശരിയാ സത്യാ അത്.
ആ നമ്മടവിടേം ബാ ത്രൂമിന്റെ പണി നടക്കുവാ ഇവിടെ. വീട്ടിലേ
ആ ആഹ്
മഴപെയ്താല് ക
റേഞ്ച് കട്ടായി പോണു വിട്ട് വിട്ട് കേക്കുന്ന് റേഞ്ച് കട്ടായി പോന്നല്ലോ ഉം ഉം ഉം
ഉം
ഹലോ ഹലോ ഹലോ ഹലോ
ആ ഉം വാർപ്പ് കയിഞ്ഞിക്കണോ?
ഹലോ
ഉം
ഹലോ ഹലോ
പിന്നെ വേറെ ആള്ക്കാര് ഹലോ കേൾക്ക്ണില്ലാ
ണ്ടോ ഹലോ